ഹലോ
കേക്കാമോ
ആഹ് കേക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട് എന്തുണ്ട് വിശേഷം അവിടെ
ആഹ് സുഖമായിട്ടിരിക്കുന്ന ഇവിടെ ഭയങ്കര മഴ ഇന്ന്
ആഹ് എന്താ ജലദോഷം ഒക്കെ പിടിച്ചാ മഴ വന്നപ്പം
ആഹ് ചെറുതായിട്ട്
മൂക്കൊക്കെ അടഞ്ഞിരിക്കുന്നു പനിയൊക്കെ ഉണ്ടോ അവിടെ എല്ലാവർക്കും
ആർക്കും പനിയൊന്നുല്ല എനിക്ക ഇനി തണുപ്പടിക്കുമ്പം ഇങ്ങനെ ജലദോഷം വരും
അതെല്ലെ ആഹ് ഇവിടെ ഇന്നലെയൊക്കെ നല്ല കാലാവസ്ഥ ഇന്നിപ്പോ നല്ല മഴയായി തുണിയൊന്നും അലക്കിയില്ല ഇപ്പൊ ചെറിയൊരു തെളി വെളിച്ചം വന്നുകൊണ്ടിരിക്കുന്ന മിറ്റത്തെക്ക് ഇറങ്ങാൻ തുടങ്ങുകയാണ്
ആഹ് ഇപ്പൊ ഇവിടെന്ന് വെച്ചാ മഴ ഭയങ്കരമായിട്ട് പെയ്യല്ല പക്ഷെ ഇങ്ങനെ ചാറിക്കൊണ്ട് ചെറുതായിട്ട് പെയ്തൊണ്ടിരിക്കുന്നു
ആണല്ലേ ആഹ് ആഹ്
ഒരു മഞ്ഞ് മൂടി കെട്ടിയ അവസ്ഥയിലിരിക്കാണ്ട് ഭയങ്കര തണുപ്പ്
തണു ആ അത് അറിയുന്നുണ്ട് മൂക്കടപ്പ് സംസാരിക്കുമ്പ തന്നെ അറിയുന്നുണ്ട്
ആഹ് അതാ ഇനീപ മഴെ ഇല്ലയോ മൊത്തം
അതെ ഇനി മഴയാണ് പക്ഷെ ഇന്നലെ വരെ വലിയ വ്യത്യാസംന്നും ഇല്ലായിരട്ടോ നന്നായിട്ട് കാലാവസ്ഥയൊക്കെ നല്ല തെളിച്ചുണ്ടായിരുന്നു ഒന്ന് ചെറുതായിട്ട് പെയ്താ പെയ്താലും
ക്ക് ഇന്നലെ മഴയില്ലെങ്കിലും ഹ വെയിലില്ലായിരുന്നു മങ്ങിയ അവസ്ഥയി തന്ന ഇരുന്ന മിനങ്ങാതെ ഭയങ്കര മഴയായിരുന്നു
ആണോ ആഹ് ആഹ്
ആഹ് ഇനിയിപ്പ മഴയായെന്നാ തോന്നുന്നത് അതുകൊണ്ട് ഇനി തുണിയൊക്കെ ഉണങ്ങാനോ പാട് അടെ എല്ലാം കൂടെ കൂട്ടിയിട്ടേക്കവാ
കൂട്ടിട്ടേക്ക മിഷനിൽ ഇടുവോ മിഷീനിൽട്രൈ ചെയ്താലോ ഉണെങ്കി കിട്ടുവല്ലോ
അല്ല ഞങ്ങ അല്ലാതെ കല്ലില്ല അലക്കുന്ന അപ്പം ആഹ് അപ്പൊ അത് ഇപ്പൊ ആശൽ എല്ലാം കൂടെ കൊണ്ടിട്ടാലും പാടാ എല്ലാം കൂടെ ആകുമ്പോ
ആഹ് അത് കല്ലിൽ ഇട്ടാലും മിഷീൻ ഉണ്ടോ അയ്ന് മോക്ക്
ഇല്ലില്ല ല്ലഇവിടെ
ഉം ഇല്ലല്ലെ ആഹ് ഞങ്ങള് എന്ത് ചെയ്യന്ന് വച്ചാ ഒത്തിരി ഇതുപോലെ ഉണ്ടെങ്കില് കല്ലലയിലലക്കി ഊരി പിഴിഞ്ഞിട്ട് ഞങ്ങ കൊണ്ട് മിക്ഷ ൽ ഇട്ട് ഒന്ന് ടൈ ആക്കി കഴിഞ്ഞ കുറച്ചൊന്ന് ചൂട് കിട്ടിയാൽ മതിയല്ലോ ഒന്ന് കാറ്റ് ആഹ് എളുപ്പ ഉണങ്ങി കിട്ടും നല്ലപോലെ പിഴിഞ്ഞ് കിട്ടും കിട്ടുവല്ലോ നല്ല കാര്യ കേട്ടോ
ആഹ് നമുക്ക് പിന്നെ അതൊന്നും പറ്റാത്ത കൊണ്ട് പിന്നെ എല്ലാര യൂണിഫോമും ഒക്കെ ആവുമ്പോഴത്തേും ഒത്തിരി തുണി ആവും
ഒത്തിരി തുണിയാണ് ദിവസം ഉണങ്ങി കിട്ടണ്ടേ പിള്ളേരുള്ള വീടാകുമ്പോ ഒത്തിരി തുണിയുണ്ടല്ലോ
അതാ
ഉം പിന്നെ രാവിലത്തെ കാപ്പി കൂടി ഒകെ കഴിഞ്ഞോ
ആഹ് കഴിഞ്ഞു കഴിഞ്ഞു അവിടെ കഴിഞ്ഞോ ഇന്ന് വല്ല സ്പെഷ്യലും ഉണ്ടോ
ഇന്ന് സ്പെഷ്യല് പറഞ്ഞാൽ പിള്ളേര് ഉള്ള ദിവസം ഞങ്ങൾ സ്പെഷ്യല് ഉണ്ടാക്കുള്ളൂ ഇന്ന ഇപ്പ ഇന്നലെ ഉണ്ടായിരുന്നു മോളൊക്കെ അവരൊക്കെ പോയി ഇന്ന് ഇനിയിപ്പോ ആരു ഇല്ല ഞങ്ങളപ്പോ ഇന്നലത്തെ ന്റെ ഒകെ ബാലൻസ് ഒക്കെ ഇച്ചിരി ഇരി പ്പുണ്ട് അത് കൂടിയിട്ട് ഉള്ളത് കൊണ്ട് കഴിക്കാന്ന് ഓർതെ
ഇന്ന് ഞായറാഴ്ച ച്ച ആവുമ്പോ മിക്ക വീട്ടില് സ്പെഷ്യൽ ഒക്കെ വരുന്ന
ആഹ് ഇന്ന് സ്പെഷ്യൽ എല്ലാ വീട്ടിലും കാണും ഞങ്ങളെ വീട്ടില് ഞങ്ങള രണ്ടും തന്നെയ ഉള്ളൂ ഞാനും ചേട്ടായി തന്നെ ഉള്ളൂ
ആഹ് ഞങ്ങളുടെ വീട്ടില് സ്പെഷ്യൽ ഒന്നും ഇല്ല എന്നാലും ഞായറാഴ്ച ആവുമ്പഴല്ലേ എല്ലാവരും ചിക്കനോ ബീഫോ ഒക്കെ വാങ്ങാൻ വേണ്ടിട്ട് അന്ന് അല്ലാരും വീട്ടിൽ നിക്കുമ്പോ.
ആഹ് അത് തന്നെ അത് തന്നെ ഇനി മോളൊക്കെ ഞായറാഴ്ച വരുമ്പോളേ ഞങ്ങളും അധികം മേടിക്കുള്ളു. മീനുണ്ട് ഇന്നല്ലെ മീൻ പീര വെച്ച ഇരിപ്പുണ്ട്.
ആഹ് ഞങ്ങളടെ വീട്ടിലും ഇന്ന് മീന.
മീനാണോ ആഹ്.
ആഹ് മീൻ ഉണ്ട് പിന്നെ ചക്കയുണ്ട്.
ചക്കയുണ്ട്ല്ലേ. ആഹ് ഇവിടെയൊക്കെ ചക്കെയൊക്കെ പ. ഴുത്ത് വീണു പോയി. ചക്കേട ഉണ്ടാക്കിയോ?
ആഹ് ഇവിടെ പക്ഷെ ഇപ്പഴും ചക്ക കിട്ടുന്നുണ്ട് ഞങ്ങൾക്ക്.
ആണല്ലേ ഞങ്ങടെ എല്ലാം ഇവിടെല്ലാം പഴുത്ത് പഴുത്തു പോയി.
ആഹ് ഇപ്പൊ ഇനിയിപ്പൊ മഴയാവുമ്പോ വെള്ളം കേറിയാ ഇനിയിപ്പം കൊള്ളത്തില്ലായിരിക്കും.
ഉംഹ് പിള്ളേരൊക്കെ എത്രാല പഠിക്കുന്നത്?
ഏഹ് ഞാൻ കല്യാണം കഴിഞ്ഞല്ല. ഞാൻ പഠിക്കുവ.
ആണോ? മോളെന്താ പഠിക്ക്ണേ? ഡിഗ്രിക്ക്. താഴെ അനിയന്മാര് അനിയത്തിമാരൊക്കെ ഉണ്ടോ?
ആ അനിയത്തി ഉണ്ട് അവൾ പഠിക്കുവാ.
ആണോ എത്രേലാ മോളേ?
അവൾ പ്ലസ് ടു.
പ്ലസ് ടു. നിങ്ങൾ രണ്ടു പേരേ ഉള്ളോ? അതോ ഇനി ആരേലും ഉണ്ടോ?
ഇല്ല ഇല്ല ഞങ്ങൾ രണ്ട് മക്കളെ ഉള്ളു.
ആഹ് ആഹ്. പിന്നെ ടൂറൊക്കെ പോയോ?
ഹലോ കേക്കാമോ?
വെക്കത്ത് വെക്കേഷന് ടൂറൊക്കെ പോയോ കേക്കുന്നുണ്ട് മോളെ.
ആഹ് ആഹ് ടൂറ്. ഞങ്ങൾക്ക് ഇപ്പൊ വെക്കേഷൻ സമയത്ത് കോളേജിൽ ന്നൊരു ഇന്റേൺഷിപ്പ് ഉണ്ടായിര്ന്ന്.
ഉംഹ്.
ആഹ് അതുകൊണ്ട് പിന്നെ അതിന് പോയി അപ്പം. ആ സമയത്ത് കൂട്ടുകാരൊപ്പം ബീച്ചിലൊക്കെ ഒന്ന് പോയായിര്ന്നു.
ബീച്ചിലൊക്കെ ഒന്ന് പോയായിരുന്നുല്ലേ ആഹ് ആഹ്.
ആഹ്. അല്ലാതെ വേറെങ്ങും പോയതൊന്നുംല്ല. ഇനിയിപ്പ ഈ മഴോടെ ആകുമ്പോഴത്തേനും പിന്നെ. മൊത്തം പൊറത്തോട്ട് പോല് പൊറത്തോട്ട് എറങ്ങാനൊന്നും തോ തോന്നത്തും ഇല്ല.
തണുപ്പല്ലേ ല്ലേ.
ആഹ് തണുപ്പൂവാ പിന്നെ അങ്ങ് കൊടയും പിടിച്ചോണ്ടൊക്കെ ഓരോട്ത്ത് നടക്കുന്നേക്ക ഭയങ്കര. പാടല്ലേ പൊറത്തോട്ട് പോയാലും.
ഉം അയ്ശരി അയ്ശരി.
ആഹ് അതാ ഇനിയിപ്പോ മഴ വരുമ്പോ സൂക്ഷിക്കേം വേണം നമുക്കന്നെ. പ്പൊ ഈ മഴ വരുമ്പോ വെള്ളപ്പൊക്കവും വെള്ളം കേറലും ഞങ്ങൾക്ക് കൊഴപ്പുല്ല. ന്നാലും ഓരോ ആൾക്കാർക്കൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവുന്ന സമയല്ലേ.
അതെ അതെ വെള്ളാക്കൊ ഉണ്ടോ മോക്ക് കെണറണോ?
ആഹ് ഞങ്ങക്ക് കുഴൽക്കെണറാ അതുകൊണ്ട് വെള്ളത്തിന് ബുദ്ധിമുട്ടൊന്നുല്ല.
വെള്ളത്തിനൊന്നും ബുദ്ധിമുട്ടില്ല അല്ലെ. ആഹ് ആഹ് അച്ഛൻ അമ്മ വീട്ടിലുണ്ടോ?
ആഹ് എല്ലാരും ഉണ്ട്. ഇന്ന് ഞാഴറാഴ്ചയല്ലേ.
ഞാഴറാഴ്ചയല്ലേ ആഹ് ആഹ്.
അതാ.
പിന്നെ ഉച്ചക്കത്തെ ഫുഡ് ഉച്ചക്കത്തേക്ക്ന്ന് ന്ത് ഉണ്ടാക്കി.
ഉച്ചക്കത്തേക്ക് ചോറ് പിന്നെ ചക്കെയുണ്ട് അപ്പൊ അത്. എരിശ്ശേരി വെക്കും.
ചക്ക എരിശ്ശേരി വെക്കും.
ആഹ് പിന്നെ മീൻണ്ടായിര്ന്ന് അത് വറുത്ത് പിന്നെ. ഇത് മത്തേല ഉണ്ടായിരുന്നു അത് തോരൻ വെച്ച്
തോ ആഹ് നല്ലാണല്ലോ നമ്മുടെ വീട്ടിലെ കൃഷികളൊക്കെല്ലേ നല്ലത്
ആഹ് അതാ വീട്ടീന്ന് തന്നെ തിച്ചിയ മത്തേല്ലേ
അല്ലെ പിന്നെ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിഷം മരുന്ന അല്ലേ നമ്മള അധികവും മേടിക്കുന്നത് വീട്ടില് പച്ചക്കറിയൊക്കെ ഉണ്ടോ
ആഹ് പച്ചക്കറി ചീര ഉണ്ടായിന്ന് പക്ഷെ അതിപ്പോ കൊറെ എടുത്തപ്പോഴത്തേന്നെ അത് പന്നലായി
ഉം ഉം ഉം
ആഹ് പിന്നെ തക്കാളി മുളക് പിന്നെ ചേന ചേമ്പ് അങ്ങനെ പിന്നെ കുറച്ച് വാഴ അങ്ങനെ കുറച്ച് കൃഷി
കൊറച്ച് കൊറച്ച് കൃഷിയൊക്കെ ഉണ്ട്
ആഹ് ഉണ്ട് അവിടെ എങ്ങനെ അടുക്കളത്തോട്ടംക്കെ ഉണ്ടോ
ആഹ് ഇവിടെ ഞങ്ങക്ക് കുറച്ച് ചീരയുണ്ട് വഴുതനുണ്ട് മുളകുണ്ട് പിന്നെ ചേന ചേമ്പ് മത്തൻ കുമ്പളൻ അങ്ങനെയുള്ളതൊക്കെ കുറേശ ഉണ്ട് അതെല്ലാം നമ്മൾ ഈ വീ
ആഹ് അതാ ഈ മത്തേ ഒക്കെ ഉണ്ടെങ്കിൽ മത്തങ്ങി കിട്ടുകയും ചെയ്യും മത്തയുടെ എല്ലാ തോരനും
ആഹ് മത്ത മത്തേൽ തോരം വക്കും ഞാൻ ഇന്നലെ തോരം വെച്ചായിരുന്നു ഇന്ന് വെച്ചില്ല ഇന്ന് അപ്പൊ മീൻപീര ഉണ്ട് പടവലങ്ങിയ തോരനും ഉണ്ട് അപ്പൊ പിന്നെ ഇന്ന് വെച്ചില്ല
അതാ പക്ഷെ ഈ മഴയാുമ്പോ ഈ പക്കിയുടെയും പ്രാണിയുടെൊക്കെ ശല്യം വരാൻ പോന്ന് സമയമായൊണ്ട്
ഉം
ഈ മത്തയൊക്കെ ആയാലും മത്തേങ്ങൊക്കെ ഇങ്ങനെ പിടിച്ചച്ച് വരുമ്പോഴത്തേന് എന്തെങ്കിലും കേയറി കുത്തി കഴിഞ്ഞാൽ പിന്നെ അങ് പന്നലാവും
അത് തന്നെ
ആഹ് ആഹ് സമയയില്ലോ ഇനിയിപ്പം ഇങ്ങനെയുള്ളതിനൊക്കെ വെയിലു അധികം അടിക്കാന്നൊക്കെ ഇരിക്കുമ്പം പാടാ
ഉം ഉം രാവിലെ എന്താ ഉണ്ടാക്കി മോളെ
ആഹ് രാവിലെ അപ്പോ ആയിരുന്നു അപ്പ മുട്ടക്കറി
മൊട്ടക്കറി ആഹ്
ആഹ് ഇന്ന് താമസിച്ചെല്ലാം ചെയ്താ മതിയല്ലോ ആർക്കും പോവന്ന് വേണ്ടല്ലോ ആഹ് മറ്റേത് എല്ലാർക്കും പഠിക്കാനൊക്കെ പോകുമ്പോ രാവിലെ പോണം അപ്പൊ എല്ലാം രാവിലെയാവണം
ഉം ഉം
അങ്ങനെയുള്ള ധൃതിയൊന്നും ഇപ്പൊ ഇല്ലല്ലോ ഇന്നില്ല
ഉം ഞങ്ങൾക്ക് മയിലിന്റെ ശല്യ കൊണ്ടു മോള ഇവിടെ ഭയങ്കര ശല്യ മയില് പെരട മണ്ടയിലും
ആഹ് ഞങ്ങടെ ഞങ്ങടെ ഇവിടെ വരാറുണ്ട് മയില്
ഉണ്ട്ല്ലേ
ആഹ് ഇപ്പൊ സ്ഥിരായിട്ട് രണ്ടെണ്ണം വരാറുണ്ട് ഇപ്പൊ രണ്ടിസം കൊണ്ട് കാണുന്നില്ല ആഹ് വ ശല്യ ഇപ്പൊന്നുല്ല ഇങ്ങനെ വൈകുന്നേരം ഇച്ച് നേരം വരും എന്നിട്ട് അതങ്ങ് പോകും വരുമ്പോ നമ്മള് ഇച്ചിരി അരിയൊക്കെ ഇട്ട് കൊടുക്കും
ആഹ് ഇവിടെമ്പാ ഐ ഇവിടെ ബാലൻസ് സോറു ഒക്കെ ഉള്ളക്കെ തിന്നും കൊത്തിയൊക്കെ ഞങ്ങള് പോകും ഞങ്ങൾ ഇട്ട് കൊടുക്കും ഉം
ആഹ് അതാ
ബാക്കി വരുന്നക്കെ ഒരു ബക്കറ്റിന്റെ അകതാക്കിട്ട് അങ്ങോട്ട് കൊണ്ട് ഇട്ട്കൊടുക്കുമ്പോ അത്ങ്ങള് തിന്നട്ട് പോവും കൊടുന്നാലും ഉണ്ട്ന്ന് പറയ് ഇഷ്ടം പോലെ ഉം
ചെലയിടത്തൊക്കെ നമ്മള് പോകുമ്പോ കാണാ ചെല സൈഡിലൊക്കെ കൊറെ എണ്ണ ഒരുമിച്ച് നി ന്നതൊക്കെ കാണാ മയില്
ഉം ഞങ്ങടെ ഈ ഭാഗത്തൊക്കെ ഉണ്ട് പീലി വിടർത്തി ആടുന്നതും അങ്ങനെയൊക്കെ ഉണ്ട് ആദ്യ ആദ്യക്കെ പഴനിി പോണ സമയത്തായിരുന്നു കൊരങ്ങനിം മയിലിനെ കണ്ടൊണ്ടിരുന്നത്.
ആഹ് ആഹ് ഇപ്പൊ അങ്ങനല്ലേ ഇപ്പൊ മയിലും കൊരങ്ങനും ഇവിടെക്കെ ഇടയ്ക്കിടയ്ക്ക് ഇപ്പൊ കാണുന്നില്ല പക്ഷെ ഇതിന് മുമ്പൊക്കെ ഇടക്ക് വരുവായിരുന്നു.
ഉം ഞങ്ങളോടി കൊരങ്ങൻ വരുവായിരുന്നു പിന്നെ കൊരങ്ങനെ ഓടിച്ച കാരണം കുരങ്ങൻ ഇല്ല ഇപ്പൊ മയിലുണ്ട് മയില് പിന്നെ അനെ ഓടിച്ചു ചൂടാൻ പറ്റില്ലല്ലോ
ആഹ് ഇവിടെ വരുവാരുന്നു ഇടക്കൊക്കെ ഇതിനുമ്പ് കൊരങ്ങന്മാരന് ഒന്ന് രണ്ടു ഒക്കെ കൂട്ടത്തോടെ ഇങ്ങനെ മരത്തി ചാടി ചാടി അങ്ങ് പോകും പക്ഷെ.
പോവു ല്ലേ
ആഹ് പക്ഷെ കഥകങ്ങാണ് തൊറന്നു കടന്നാ വീട്ടിൽ കയറാനുള്ളള്ള ഒരു ഇത് കാണിക്കു
ചാൻസുണ്ട് ആ അവര് വീട്ട് കേറി ഉള്ളത എല്ലാം പൊറുക്കിയിട്ട് പോകും
അതാ ഈ വല്ലം കി തിന്നാൻ വല്ലം കിട്ടുവാണെങ്കിൽ വല്ല പഴവോ എന്തെങ്കിലൊക്കെ അതില് തെ തെങ്ങിന്റെ മേലിലൊക്കെ കേറ്യ തേങ്ങയ്ക്കകത്തൊക്കെ ഇരുന്ന് പണിയ്ണാ ണാ.
പണിയ്ന്നാണ ആ അത് ശരി അങ്ങനൊക്കെ ഉണ്ട് ഉം തെങ്ങിന്റെ മണ്ടേ കേറി എല്ലാം ത്തീട്ട് കേക്കുന്നുണ്ട് മോളെ പറഞ്ഞോ കേക്കുന്നുണ്ട് ഹലോ
ആഹ് അതാ
എന്തോ കേക്കുന്നില്ലേ തെങ്ങിന്റെ മണ്ടയിലൊക്കെ കേ ഞങ്ങള് കുത്തി എല്ലാം കുടിക്കുവന്ന് പറയാ തേങ്ങയൊക്കെ കുത്തി മണ്ടലി കുത്തുമ്പോ ആ തെങ്ങിന്റെ മണ്ട കേറിട്ടേ കൊരങ്ങനൊക്കെ മണ്ടേൽ കു പോലെല്ലാം കു കുത്തിത്തള്ളി താഴെയിടും കരുക്കെല്ലാം കുത്തിയിടും ഹലോ
ആഹ് കേക്കുന്നുണ്ട് പറഞ്ഞോ
ആഹ് ആഹ് ആഹ് ആഹ് പിന്നെ നാല് മണിക്കത്ത ചായക്ക് എന്തേലും കടിയൊക്കെ ഉണ്ടാക്കുവോ വീട്ടില് അതോ പുറത്തൂന്ന് മേടിക്കാണോ
ഇല്ല ഞങ്ങക്കങ്ങനെ നാല് മണിക്ക് ചായക്കനെ കടിയൊന്നും അങ്ങനെ നിർബന്ധൊന്നുല്ല വല്ല മി മിച്ചറോ ചിപ്സോ അങ്ങനെ വല്ല ഇരിപ്പൊണ്ടെങ്കി അത് കഴിക്കും അല്ലാതെ എന്ന് വല്ലപ്പോഴും എങ്ങാണം നല്ല പഴംപൊരി അങ്ങനെ വീട്ടിൽ ഉണ്ടാക്കുവാണെങ്കിലേ ഉള്ളു
ഉം ഉം ഉം പുറത്തൊന്നും മേടിക്കുവൊന്നുല്ല ഉം
പ്പഴൊക്കെ മേടിക്കും അങ്ങനെ വ എന്നും മേടിക്കത്തൊന്നുല്ല അത് വല്ല മാസത്തിലെങ്ങാണോ ഒരിക്കൽ മേടിച്ചാലയ് അങ്ങനെയുള്ളൂ അല്ലാതെ നമ്മള് പുറത്തുന്ന് അങ്ങനെ ഇങ്ങനെയുള്ള കടികളൊന്നും അധികം വാങ്ങാറില്ല
ആ എല്ലാരും പുറത്ത് ഒന്ന് വരുമ്പോഴൊക്കെ ആയിരിക്കുല്ലേ ആരെലും ഫാമിലിയൊക്കെ വരുമ്പം
ആഹ് അങ്ങനെയൊക്കെ വരുമ്പോ മതിയല്ലോ നമ്മളങ്ങനെ ചായ ക്കങ്ങനെ തിന്നണം അങ്ങനൊന്നുല്ല. ചായ മാത്രം കുടിക്കത്തേള്ളൂ ഞാൻ പിന്നെ അങ്ങനെ ചായയും കുടിക്കാറില്ല എനിക്ക് ചായ വേണം നിർബന്ധം ഇല്ല
അയ് ശരി ആഹ് ആഹ്
ആഹ് എനിക്ക് ചായ കുടിച്ചില്ലെങ്കിൽ ആഹ് ആഹ് ഓക്കെ ഓക്കെ ശരി
ഓക്കേ ഓക്കേ ഓക്കേ